ഹലോ
ഹലോ
കേൾക്കണ്ടോ പറയണെ
ആഹ
ആഹ ഓക്കെ ഹലോ ഹലോ ഇടക്ക് സ്റ്റാക്ക് ആകണ് അതൊക്കെ കേൾക്കയ്യാ
ഇല്ല പറഞ്ഞോ കേക്കിണ്ട്
ആ ഓക്കെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ
ഉം കഴിച്ചു
എന്താ കഴിചേ
എന്താ കഴിച്ചു ചോദിച്ചാൽ ചോറും മീനും കഴിച്ചു നിങ്ങള് കഴി ച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല ഏതാണ് ഫുഡ് ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണ്
എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് നിങ്ങൾക്കോ
എനിക്ക് നോൺ വെജ് അത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്ക് വെജിറ്റേറിയനാ കൂടുതല് ഇഷ്ടം നോൺ വെജിനേ കാട്ടിലും
ഓ സദ്യ
ആഹ അങ്ങെന്തൊക്കെ സദ്യ പൊതിച്ചോറ് അങ്ങനത്തൊക്കെ ഉണ്ടാവൂലേ അത് എങ്ങനെ കുക്കിങ് ചെയ്യോ ചെയ്തിട്ടുണ്ടോ അതോ അങ്ങനെ ശരി ഇഷ്ട കൂടുതൽ അഡിക്റ്റഡ് അല്ല ഇടക്കൊക്കെ കഴിക്കും അത്രക്ക് ബോറല്ല എന്നാലും കഴിക്കും അങ്ങനെയൊക്കെ ആ പക്ഷെ നമ്മള് വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിലിൽ നമ്മള് നോൺ വെജിന്റെ പോലെ അല്ലല്ലോ നമ്മക്ക് എത്ര കഴിച്ചാലും മടുപ്പ് വരൂല മറ്റേ ഇതൊക്കെ ഇപ്പ ചിക്കൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മ ദിവസം അങ്ങനെ ഇപ്പോ രണ്ടു ദിവസം ഒക്കെ അടുപ്പിച്ച് ചിക്കൻ കഴിച്ചാ നമുക്ക് മൂന്നാം ദിവസം കഴിക്കുമ്പോ മടുക്കും വലിയ ഇന്ററ സ്റ്റ് ഇണ്ടാവില്ല അപ്പ നമ്മള് അങ്ങനെയല്ല ഉച്ചക്ക് കഴിച്ചാൽ തന്നെ നമ്മുക്കൊ ഒരു മന്ദപ്പാണ് നല്ല ക്ഷീണോ കാര്യങ്ങളോ ആണ് പക്ഷെ അതുപോലെല്ല വെജിറ്റേറിയൻ കഴിച്ച നമ്മക്ക് ഏ
വെജിറ്റേറിയൻ കഴിച്ചാ മടക്കൂലാ
നമുക്ക് ഒരു ബോഡിക്ക് ഒരു ഹെൽത്ത് വേണം പിന്നെ അതല്ല നമുക്ക് നല്ലരു ഇതല്ലേ നല്ല സുഖല്ലേ വലിയ പ്രശ്നോന്നും ഉണ്ടാവില്ലല്ലോ നമക്ക് അങ്ങനെ കഴിച്ചാല് ഹെൽത്തി ആയിട്ടിരുക്കയും ചെയ്യാം പിന്നെ അതല്ല ചിക്കന്റെ നമ്മള് നോൺ വെജ് കഴിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടില്ല വെജിറ്റേറിയൻ ന്ന അതുംല്ല നമ്മള് സദ്യക്കെടുക്കാന്നുണ്ടെങ്കിൽ തന്നെ വെറൈറ്റി എത്രങ്ങ നല്ല വെറൈറ്റി സംഭവങ്ങളല്ലേ അതുപോലെ പൊതിച്ചോറാണെന്നുണ്ടെങ്കിലും
കൊറേ ടൈപ്പ് ഓഫ് കൂട്ടാന്കളാണല്ലോ അല്ലേ
അതെ എങ്ങനെ കുക്കിങ് ഇണ്ടാക്കി ഇണ്ടാക്കലുണ്ടോ ഇങ്ങനെ
ഉണ്ടാക്കലണ്ടോന്ന് ചോദിച്ചാ ഇങ്ങനെ അത്രക്ക് ഉണ്ടാക്കൊന്നുമല്ല എന്നാലും ചെലതൊക്കെ അറിയാ ബിരിയാ ഏ അങ്ങാത്തന്ന ട്രൈ കിട്ടില്ലാ
ഞങ്ങള് ഞാനിപ്പോ വെക്കേഷ് ഉം പൊതിച്ചോറുണ്ടാക്കി വെറുതെ ഇപ്പ ക്ലാസ്സില് ആ ക്ലാസ്സില സമയത്ത് പൊതിച്ചോറ് എന്തൊക്കെയ ഇപ്പൊ എന്തൊക്കെ ഉണ്ടാക്കിച്ചാല് ഉപ്പേരി ഉണ്ടായിരുന്നു രണ്ടായിട്ട് ഉപ്പേര് കാബേജ് ഉപ്പേരി പിന്നെ ബീൻസ് ഉപ്പേരി അത് ഇണ്ടായിരുന്നു പിന്നെ അയിലമീനാ ആ അതൊരു മീന് അതും നമ്മള് വ ആ വാട്ടി പൊരിച്ച് നമ്മൾ ചൂ മീന് ചുട്ട് എടുക്കൂല്ലേ അങ്ങനെ ഇതാക്കി ഇപ്പം അതുപോലെ മുട്ടാ മുട്ട പൊരിച്ചു കുരുമുളക് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് കൊറേ മിക്സ് ആക്കിട്ട് അങ്ങനെ മുട്ടയും പൊരിച്ചു ആ നമ്മക്ക് വേണ്ട കുട്ടാൻ നമ്മളെല്ലാർക്കേ പിന്നെ ആ പിന്നെപ്പന്ത്‌ ആച്ചാറുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടാക്കി പപ്പടം സാം മ്പാറ് പിന്നെ കൊണ്ടാട്ടം മൊളക് ആ കൊണ്ടാട്ടമൊളക് അങ്ങനെതാക്കീട്ട് അങ്ങനെ കൂട്ടാനോളൊക്ക ഒന്ന് സെറ്റ് ചെയ്ത് വച്ചു പിന്നെ ചോറ് അല്ലെ വായെന്റെല ആദ്യം വാട്ടി. ഇതിലിട്ടിട്ട് വാട്ടിയിട്ട് ആണ് ചോറയിക്ക് ഇട്ടത്. എന്നിട്ടോരു പത്ത് മിനിറ്റ് പൊതിഞ്ഞ് ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ട് അങ്ങനെരൂസം ഉണ്ടാക്കി.
ഓ ടേസ്റ്റ് ഇണ്ടാ നന്നാട്ട്.
ഓ നല്ല രസമാണ് പ നമ്മളിങ്ങനെ ഒക്കെ ഫുഡ് എല്ലാതും എല്ലാതും മിക്സ് ആയിട്ടാണല്ലോ കൊറെ കൂട്ടാനു കളും. കറിഒക്കെ പാടന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ റാപ്പ് ചെയ്ത് ഇങ്ങനെ. ആ ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളു. പത്ത് മിനിറ്റ് ഇങ്ങനെ ചെന്ന് റാപ്പ് ചെയ്തിങ്ങനെ ആക്കി വെക്കും. പിന്നെ നമുക്ക് തുറക്കുമ്പോ നല്ല സ്മെല്ലാണ് ആ ആ നല്ല സ്മെല്ലാണത് ഇങ്ങനെ തുറക്കുമ്പോ തന്നെ. കഴിക്കാന് ഉം അങ്ങനെ.
അപ്പോ ടേസ്റ്റ് ഉണ്ടാകുവോ?
ആ പിന്നെ ഓവറായിട്ട് വെച്ചിട്ടില്ല ഞാൻ ഒരു പത്ത് മിനിറ്റെ വെച്ചിട്ടുള്ളൂ ഞാന്. ഒക്കെ നാക്കുമ്പം.
സദ്യ ഉണ്ടാക്കു ക്കുമ്പോളം ഇങ്ങനെ കൊറെ കൂട്ടാൻഉണ്ടാക്കണ്ടേ.
ഓ സദ്യ പിന്നെ വീട്ടിലങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പുറത്ത് ഹോ ട്ടല് പോയി കഴിക്കുക. അങ്ങനെക്കെയുള്ളൂ ചെയ്തിട്ട്. ആയില്ലേ ഇപ്പം ഓണത്തിനാണെങ്കിലും തന്നെ അപ്പുറത്തേതെലും വീട്ടു കാര് ഉണ്ടുന്നുണ്ടെങ്കി ഇനി ഒരേടാത് പോയി കഴിക്കുക. അല്ലാതെ വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല. ഉം സദ്യയേല് അവിയലുണ്ടാക്കാറുണ്ട് അവിയല്
ഇല്ല.
ആ ആവിയലും സാമ്പാറും. അങ്ങനെയൊക്കെ അതൊക്കെ കു അവിയല് നല്ലോ ഉണ്ടാക്കാറുണ്ട് അതേപോലെ മസ് ചാല കൂട്ടാന് ഉണ്ടാക്കുന്നുണ്ട് ഉക്ഷമാണ് അവിയലൊക്കെ നല്ല താ അങ്ങനെ
അതൊക്കെ സിംമ്പിൾണ ഉണ്ടാക്കാന്
ഞാവേല ഒന്നും ഞാനങ്ങന ഉണ്ടാക്കട്ടില്ല അക്ക ഉമ്മ അങ്ങനെ ഉണ്ടാക്കും കായ് ക്കും എന്നാലും അതി തന്നെ ഫുള്ള് വെജിറ്റബിൾസ് ഫുള്ള് മിക്സ് ആക്കിയിട്ടില്ലരുന്നല്ലേ എല്ലാ അറുംട്ടല്ല
ചെയ്തോക്കിട്ടില്ല
ഇഷ്ടല്ല അങ്ങനത്തൊന്നും വെജിറ്റബിള്
അങ്ങത്തെ ഇഷ്ടണ്ടോ ചോദിച്ചാ ഇഷ്ടല്ലായ ഒന്നുമല്ല അധികം നോൺ വെജ നോൺ വെജ് അല്ല വെജ് നോൺ വെജ ആാണ്
ആഹ് ആഹ്ആ ഉംഹ് ന് ബിരിയാണിന്നെ ഉള്ളു വേറെ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് വേറെന്ത ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ നോൺ വെജിൽ തന്നെ െറൈറ്റി ആയിക്കാം
നോൺവെജില അധികം ചിക്കൻ കൊണ്ടുള്ള ഐറ്റംസ ആാണ് കൂടുതല ഉണ്ടാക്കിയത് ബീഫ് സംഘത്തെ വെച്ചിട്ടൊന്നും ഒണ്ടാക്കി ല്ലതു വരെ അധികേം ചിക്കൻ വെച്ചിട്ട് കറി ഏ അങ്ങനെ വരട്ടിയത് അങ്ങനെ ഓരോന്നാണ് ഉണ്ടാക്കല്
ഉംഹ് ഉംഹ്
ഉ ചിക്കന കൊണ്ട് തന്നെ അധികൊണ്ട് ഇഷ മീനും ബീഫും അങ്ങത്തെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അത്വരെ
ആഹ് ഉഹ
ഉംഹ്
ചിക്കൻ ഇപ്പ ആണെ ചിക്കനൽ തന്നെ എന്താ എത്രങ്ങൻ വെറൈറ്റി അല്ലോ ഇപ്പോൊ എന്തൊക്കെയാണ് ഒര് ഹോട്ടലി ചെന്നാ ഒര് മെനു വേണ്ട ഏതാ വ ഏതാ ഓർഡർ ചെയ്യേണ്ടിുന്ന കൺഫ്യൂഷന
ഉം ചിക്കന കൊണ്ട് തന്നെ കൊറെ വിഭവങ്ങൾുണ്ട്
ആഹ് അതെ എക്ക അയിൽ കൂടുതൽ നോക്ക മന്തി അൽഫാം അെ ഞാൻ കൂടുതലും നന്നുകൂടയും കഴിക്കാതാണ് ഐഫോണ തന്നെ അപ്പൊ എത്ര കാനാണ് വെറൈറ്റി വെറൈറ്റി ആണ് ഓരോക്കിന ഓരോന്നും ഇങ്ങനെ ട്രൈ പിന്നെ ജിഞ്ചറ് ഹനി ഗാർലിക് അങ്ങ അപ്പതെങ്ങനെ ഇങ്ങനെ
വെജിറ്റേറിയന്ല് മസാല ദോശ അങ്ങൻത്തൊക്കെ ട്രൈ ചെയ്ത്ക്കോ
ആ മസാലദോശ ഞാ അങ്ങനെ രാവിലെ ഏറെ ചായ കുടിക്കാറില്ല പിന്നെ കട്മക്കങ്ങനെ പോക്കില്ല അതാണ് ഇല്ല എയ് അപ്പൊ പിന്നെ മസാല ദോശ ആണെങ്കിൽ പൊറത്തുന്ന് പോയി നമ്മളിങ്ങനെ ഡ്രിപ് പ്പൊക്കെ പോവാണെണ്ടെങ്കില് പിന്നവിട്ന്ന് ഹോട്ടലൊക്കെ കഴിക്കുന്നല്ലാതെ ഉം
അങ്ങനെത്തെന്നൊള്ളൂ കഴിച്ചിട്ട് ണ്ടാക്കി നോക്കിട്ടൊന്നും ഇല്ല ഇതുവരെ വെജിറ്റേറിയൻ അധികം ഇണ്ടാക്കി ക്കല് കൊറവാണ് നോൺ വെജ്ന്നേണ് അധിക കോം ഇണ്ടാവല്
ആ
അങ്ങനെ ന്നിട്ട് എങ്ങനെപ്പോറത്ത ത്തക്കോമ്പോളൊക്കെ ഫുഡ് കഴിക്കല പൊറത്ത്ന്ന് കഴിക്കല അതോ
അധികോം പൊറത്ത്ന്ന് കഴിക്കലാണ് പിന്നെ പൊറത്ത്ന്ന് കഴിക്കല് കൂടാണെങ്കിൽ ചെലപ്പോ അധികം വീട്ടിൽന്ന് ഇണ്ടാക്കും ഓവറയാാൽ ചെലപ്പോ നമ്മുക്ക് മടുപ്പ് തോന്നുന്നല്ലോ അ അധികം വീട്ടിൽ ഇണ്ടാക്കും എടക്കും തലക്കും ഒക്കെ ഇങ്ങനെ പൊറത്ത് റത്ത്ന്ന് കഴിക്കും അധികം ഒന്നും കഴ ഇല്ല
ആ അങ്ങനല്ല നമ്മളിപ്പോ ഇങ്ങനെ ട്രിപ്പൊക്കെ പോവാണെങ്കിലുള്ളൂ ഇപ്പൊ വീട്ട്ന്നൊക്കെ ഇണ്ടാക്കിക്കൊണ്ടോലൊ
ആ ട്രിപ്പ് ഒക്കെ പോകുമ്പോ തന്നെ ഒള്ളൂ പൊറത്ത്ന്ന് കഴിക്കാ അല്ലാതെ ദിവസം അങ്ങനെയൊന്നുല്ല അധി കം ഹോംലി ഫുഡെന്നേണ്
ഉം ഉം നല്ലതും അതാണ് നമ്മളെ ബോഡിക്കല്ലാണ് നമ്മള് മാക്സിമം പൊറത്തു നിന്ന് കഴിക്കണ ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കാൻ നോക്കാണ് ഏറ്റവും നല്ലത്
ആ നമ്മള് എത്ര വൃത്തില്ല കടാണെങ്കിലും അയിന്റെ ബാക്ക് നമുക്ക്റിയില്ലല്ലോ
പിന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പത്തെക്കെ ഫുഡ് ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാനെന്നെ ഒരു നല്ല ടൈം ഇടുക്ക പക്ഷെ നമ്മളെ കഴിക്കലങ്ങനല്ല
പ്പൊ ബെയ്ക്ക്ടായതും ബെ ക്ക്ടല്ലാത്തത്തും കൊറേണ്ടല്ലോ
ഉം ഉം
ഉ ഒക്കെ നോക്കി വാങ്ങി കഴിക്കണ്ടി വരും ന്നാലും അതിലെന്തേലൊക്കെ പ്രശ്നണ്ടാവും നമ്മുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചാൻ പറ്റൂല
ഉം ഉം അതെ മ് എന്ന്ട്ടിപ്പ ഫുഡ്ഴിച്ചോ?
ആ ഫുഡ് കഴിച്ചുക്ക്ണു.
ഹലോ
ന്ന്ട്ട് വീട്ടിലാരൊക്ക്‌ണ്ട്?
വീട്ടില് എല്ലാരുണ്ട്. ഉമ്മാ ഉപ്പാ
ആ ഇമ്മക്കെ കു ക്കിയ്യോ?
ഓ ഇമ്മയൊക്കെ കുക്കിങ്ങില് എല്ലാം ചെയ്യും. നോൺവെജ്‌ജാണെങ്കിലും വെജ്റ്റെറിയൻ ആണെന്ന്ണ്ടെങ്കിലും എല്ലാ അക്കാറ്ണ്ട്. ആ ഒക്കണ്ടാവും. എന്നാലും മന്തി അങ്ങനെങ്ങള് വെച്ചോക്കാറില്ല. അധികം ബിയാണിയാണ് നോൺ വെജില് ഏ ബി ബിരിയാണിയാണ്. കൂടുതലിപ്പ ഇണ്ടാക്ക്ണെ തന്നെ ബിരിയാണിയാണ് കൂടുതലിണ്ടാക്കാറ്. വീട്ടിലെല്ലാർക്കും ബിരിയാണിഇഷ് സ്റ്റോൾ അപ്പൊ കൂടുതൽ ബിരിയാണിയാണ് ഉണ്ടാക്കിട്ടുള്ളത് ചിക്കൻ ബിരിയാണി ഇണ്ടാക്കും പിന്നെ റെസിപ്പിയൊന്നും എനിക്കറിയില്ല ഉമ്മ എങ്ങനെ ഉണ്ടാക്കുംന്നുള്ളത്.
ആഹ് ഇണ്ടാക്കി ഇണ്ടാക്കി റെഡി ആയിട്ട് ണ്ടാവു
ഉം ഉം അ അ ആ പിന്നതൊല്ല നമ്മക്ക് എനിക്ക് വീട്ട്ത്തബിരിയാണി എനിക്ക് ഒന്നൂടിഇഷ്ട്ടേനു എത്രയാലും പൊർത്ത്ന്ന് കഴ് ച്ചാലും വീട്ട്ത്താആഒ
ആഹഹ് വീട്ട്ത്തെ ആ ഒരുട്ടേസ്റ്റ് കിട്ടുണ്ടാവൂലാലെ.
എന്നാ ശരിട്ടോ